ഹലോ ആ കേ ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയ വർത്താനം
ഒക്കെ നല്ല അവിടത്തെ വിശേഷൊക്കെ എന്താ
നല്ലതാണ് കൊഴപ്പൊന്നുല്ല ഫുഡ ഒക്കിലക്ക കഴിഞ്ഞോ
ഇല്ല ആവണല്ലേ ഉള്ളൂ
ആഹ് നേരത്തെ കഴി യികുലേ
ഇല്ല ഇല്ല ഇന്ന് ന ഇന്ന് കഴിക്കും ചിലപ്പൊ ഇന്ന് കഴിച്ചില്ല ഇന്ന് എൻന്റെ വീട്ടിൽ പോയിന്ന ഇ ശന ഒയവായിന്നാലോ ഇല്ല പരിപാടിയൊന്നുമില്ല ഉമ്നെ കാണാാന ഇങ്ങനെ പോയതാണ് സ്കൂള് ഇല്ലാത്തപ്പ അമ്മാക്ക് പ്രഷറൊക്കെ ഉണ്ടന്ന് പറഞ്ഞിന്നു ആ ശനി മദ്രസ വിട്ടന്ഷം പോയി പിന്നെപ്പ വന്ന
ആ ആ ആ
അപ്പൊ ഉമ്മാക് പ്രഷർ ഒക്കെ ഉണ്ട ന്നന പറഞ്ഞിന്ന് അപ്പ അങ്ങനെ പോയി പോരാന്ന് എഴുതിണ്ട് അങ്ങനെ പോന്നുന്നു പോയി പോന്ന്
പ്രഷർള്ള ആളാണോ
അല്ല പ്രഷർ ഇപ്പൊ ആദ്യ ണ്ടാവാണ് അല്ലല്ല ആദ്യ ഉണ്ടാവാണ് ആ ഉമ്മ വിളിച്ചപ്പളേ ഷറ് നൂറ്റി എഴുപത്തി രണ്ട് പറഞ്ഞീന്നു അപ്പ അങ്ങനെ കേട്ടപ്പോ ഒന്ന് പോ സ്കൂളില്ലാത്ത ഒന്ന് ഒന്ന പോയി പോരാന്ന് കരുതിണ്ട് അപ്പൊ രണ്ടത് ആദ്യമായിട്ട ഇണ്ടാവ ചെറ ഇതവരെൊന്നും ഇല്ലന്ന ഗുളികായി ഉ തൊട്ടടുത്തൊന്നുംല്ല ബസിന് പോണം മ അടുത്താണ വെച്ചാൽ അടു ബസ്സില് പോകാൻ ബയങ്കര റിസ്കാണ് നമ്മക്ക് ഇവിടെ ബസ് പോകുന്ന ഏരിയ അല്ല നടന്ന് പോണം ബസിന്റെ അട്ത്ത്ക്ക് അ ബസ് കേറിയ തന്നെ പത്ത്ർപേന്റെ ചാർജ് ഉള്ളൂ ബസ് ന്നെ ഒരു പിന്നെ അടുത്ത് രണ്ട് പത്ത്ർപ്യന അങ്ങനെ രണ്ണ്ട് വർഷം കേറണം റിസ്ക് പുടിച്ച് മക്ക്
ണ്ട വരൂല
ഉം സ്വന്ത വണ്ടി ഉണ്ടായല് പതിനഞ്ച് മിനി ണ്ട് പോയി പോരാ ശെ ബസിന് പോകുമ്പോ നല്ല റിസ്ക ആ അതാ ഇങ്ങളൊ കുട്ടി ച്ചോ
ആഹ് ഞങ്ങള് നേരത്തെ കഴിക്കും
നേരത്തെ കഴി
ഞങ്ങ പിന്ന നേ കഴിക്കിലൊക്കെ നേരത്തെ ഉ ഞങ്ങന്നെ നേരത്തെ കഴിക്കും കഴിക്കൽ കഴിഞ്ഞ പിന്നെ കിടക്കാൻ കൊറച്ച് വെഴ്കും ഏ പത്തുമണിയൊക്കെ ആകും കുട്ടികളെ പഠിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം പിന്നെ എ കിച്ചണ അടുക്കളയിലള്ളല്ലോ പണിണ്ട് അ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും ഉള്ളില്ക്ക് പോകും
ആ മരിപ്പ് കഴിഞ്ഞാണ്ട്ന്നെ ങ്ങള് ഫുഡ് കഴ അയിന്റെ മുന്നേക്കൊ
അല്ലല്ല മഗ്രിബ് കഴിഞേന്റെ ശേഷം കുട്ടികൾക്കും ഫുഡ് കൊടുക്കും ഞാനും കഴിക്കും പിന്നെ ഓലെ പഠിക്കലൊക്കെ ഫുഡ്‌ കഴിച്ചെന്റെഷാ പഠി ക്കലും എല്ല പരിപാടികളും പിന്നെ ആ പിന്നെ പിന്നെ കൊറച്ചൊക്കെ ആ പിന്നെ നമ്മക്ക് കെടക്കാനാമ്പോത്തിനും വെഷക്കൽ തൊടങ്ങും പിന്നെ അങ്ങനെ കെടന്നൊറങ്ങാൻ പറ്റും വയറ് സുഖം കിട്ടും മറ്റേ തിന്ന ഉടനെ ആകുമ്പളെ അ ബുദ്ധിമുട്ടാണ്
ആ ശെരിയാണ് ങ്ങനെ അങ്ങനാകുമ്പോ പിന്നെ ഞാന് പിന്നെ ഓലെകൂടെ ഇരു ഓല് ഭക്ഷണകഴിഞ്ഞ പോയി നമ്മള് പാ അടുക്കള ഒതുക്കലൊക്ക കഴിയുമ്പോത്ത്നെ ഇത് പിന്നെ ഞങ്ങള് എല്ലാരും കൂടെ ഒപ്പ ഫുഡായി ക്കാം വെരും പിന്നെ ഫുഡ് കഴിഞ്ഞാഞ ഓല് പോയി ഒറങ്ങും ഞാ പിന്നെ അടുക്കളേല് നമ്മള പാത്രം കൈകലൊക്കായിട്ടങ്ങനെ
ആ ആ ഞാൻ പിന്നെ ഇങ്ങനെ ഈ ഇത് കാരണം ഇപ്പ ഇങ്ങനെ ചെയ്യും ഇപ്പൊ പിന്നെ ഒപ്പം അണ്ട് കഴിക്കല് കഴിഞ്ഞ് പാത്രം കഴുകി പിന്നെ ഇ
ആ അത് ഇവിടെ ആ അനങ്ങാതന്നാ വേഗം ഒറങ്ങും ഉം പഠിക്കാനൊക്കെ ഇരുന്ന പ്രത്യേകായിട്ട് ഒർക്കേയ്ക്കാരം ഞാൻ എടുത്തില്ലെങ്കില്
ആ ആ അങ്ങനാകുമ്പോ പിന്നെ അത് പറ്റൂല്ല ആ ഇവര് പിന്നെ ഒറങ്ങും ഒറങ്ങാ വന്നാല് പത്ത് ഞാനെപ്പളാ ഒറങ്ങുന്നത് അപ്പതന്നെ ഒറങ്ങള്ളൂ അല്ലാതെ വേം ഒറങ്ങൊന്നുല്ല
ശെരില്ലേ ഫോൺ ആണാണ് ച്ചെങ്കില് ഒറങ്ങുല്ല വെ പഠി ഇരുന്നാലും ഞാൻ അടുക്കളത്തെ ജോലിയൊക്കെ കഴിഞ് ഒതുക്കരുമ്പോ ആ ടേബിൾ തലവെച്ച്ങ്ങാ അങ്ങനെയെ ഒറങ്ങിണ്ടാവും ചെലപ്പോം
ആ ഫോണ് കയ്യു കിട്ടിയ എത്ര നേരം വാണെങ്കിലും അത് രാവിലെ വരെ വാണെങ്കിൽ ഓല് ഫോണും കളി
ആ ഉറക്ക് വരാ ഉറങ്ങാതെ നക്കുന്നോളൂ പോല് ഉ അങ്ങനെയാണ്
ഫോണ് കൈ പിടിച്ച അപ്പ ഞാൻ ഉറങ്ങും
അത് ശെരി ഞാനാദ്യം എങ്ങനെ ഒർക്കവരൂലേ ഇനി ഇപ്പൊ എനിക്കും വരും ഫോൺ കാണുമ്പോ ഉറക്കം
ആ ഇപ്പോൾ പെട്ടെന്ന് വരും ഇപ്പൊ അധികം ആളുകളും പറയുന്ന കേട്ടിട്ടുണ്ട് ഫോൺ കൈ പിടിച്ചാ ഉറക്കുണ്ടാവൂല പിന്നെ എത്ര നേരം വേണമെങ്കിലും ഉറക്ക കഴിഞ്ഞ
ഫോൺ കാണാം നിനക്ക് അങ്ങനെന്നെയ ആയിരുന്നു പക്ഷെ- ഇപ്പൊ എനിക്ക് എന്താ അറിയില്ല ഉറക്കൊക്കെ വരില്ല തുടങ്ങി ഫോണ അവിടെ മാറ്റി വെ ക ഉറങ്ങു അല്ലെങ്കി ഞാൻ കുറെ നേരം ഇരുന്നാണ്ട് കാണേന്നു
ആ എക്കങ്ങനെ ഒർക്കും ഇന്ന് പോണ് കാണാൻ കഴില ഒറക്കം വരുള എന്താ ഫുഡ്ന്നെ ഭക്ഷ ചന്ദനൊക്കെ എന്താ ചോറന്നെയാണ് കഴിക്ക
ആഹ ചോറ്നെ കഴിക്കാം ബ മുട്ട പൊരിച്ചത് ഉണ്ട് പിന്നെ പച്ചക്കറി കറി സാമ്പാർ ഇടാണ്ട് ഒരു കറി, ഞാൻ രാവിലെ വച്ച് ല്ല ഉണ്ടാക്കി ഫുഡ ആണ് വീട്ട് പോയപ്പം ഫുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചേ പോയി നീല്ല എല്ലാരും കൊണ്ടുപോയില്ലേനി വല്യ മോള ഇവിടെ നിർത്തി ചെറിയ രണ്ടാളെയും മാത്രം കൊണ്ടുപോയതേന്ന് ബ പോകുമ്പോല്ലരുമ്പാട് കൊണ്ട് പോക്പോ ബുദ്ധിമുട്ടായന്ന്
ആ ബുദ്ധിമുട്ടാണ് പിന്നെ എങ്ങനെ മീനൊ ഇപ്പ എങ്ങനെയ അവിടെ നല്ല വിലല്ലേ
നല്ല വിലയ മീന മീൻ കൊണ്ടരു ല്ലന്നൊക്ക പറയിണ്ട് കിട്ടിയ
ആ മീന കിട്ടാൻ പണിയാണ് പിന്നെ വെച്ചാല് കൊണ്ടന്ന മീനൊന്നുംഏ എന്നോ ഐസ്സിലൊക്കെ ഇട്ടച്ച മീനായിയിരിക്കും.
ഇട്ടച്ച മീനായിരിക്കൂലേ ട്രോളിംഗ് നിരോധന ആയത് കൊണ്ട്. പക്ഷെ മീനില്ലാതെ നമ്മുക്ക് ഫുഡ് കഴ കഴിക്കാനായിട്ട്
ആ അത് ശരിയാണ് എറങ്ങൂല പിന്നെ അതിലും നല്ലത് ഇപ്പ ചിക്കൻ വാങ്ങലായിരിക്കും. ഒരിത്‌ തോന്നത് അങ്ങനെ.
ചിക്കനില്ലേ അല്ലെങ്കി പിന്നെ നല്ല ആ അങ്ങനെ ഏ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ നിങ്ങള് കൊണ്ടരിയ, നിങ്ങളു എന്നു വാങ്ങണം പൈസൊക്കെന്നെ വാങ്ങിയത് ഞാ അതിനോട് അടു ജസ്റ്റ് ഇപ്പോണ്ട്.
ആ ഒന്നുംല്ലാതെ കുട്ടികള് കഴിക്കൂല ഇവിടെക്കെ ഇങ്ങനെ കുട്ടികൾക്ക് മീനോ ഇറച്ചിയോ എന്തേലും വേണം നിർ
ആ മ കള് കഴി സ്കൂല ഇതാ പോശ ഇങ്ങനെ ഇരിക്കൂ ഉം
പച്ചക്കറി തൊടൂല ഇവര്.
ഒരു കുറച്ച് ഒക്കെ കഴിക്കു കേട്ടോ, ഓൾക്ക് പറ്റിയ ഫുഡ് ഒ ക്കണാങ്കിൽപച്ചക്കറിയെക്കെ
ആ അവരൊന്നും പച്ചക്കറി കഴക്കൂലേ നമ്മൾ എന്തേലും ഉണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പച്ചക്കറി അത് അവിട്ന്ന് അതൊന്ന് മാ റ്റിട്ട് മറ്റുള്ളത് കഴിക്കവൊ? അങ്ങനെ
അത് ശെരി, അത് സോയാബീൻ അങ്ങനത്തൊക്കെ ആണെങ്കി കഴിക്കും.
ആ സോയാബീൻ ആണെങ്കി പിന്നും കഴിക്കും. കുറച്ചൊക്കെ ഫ്രൈ ഒക്കെ ആക്കിട്ട് കൊടുത്താല് പിന്നും കഴിക്കും കുറച്ചൊക്കെ അല്ലാതെ നമ്മളങ്ങനെ പച്ചക്കറി ഉണ്ടാവൂലെ ങ ബീറ്റ്റൂട്ട് അതേപോലെ ക്യാരറ്റ് അങ്ങനൊക്കെ പേര് വച്ചിട്ടേ ഇ ഇപ്പൊ പറഞ്ഞാല് ആ ഇപ്പൊ ഭയങ്കര ണ് ബീറ്റ്റൂട്ട് ഒക്കെ പിരിച്ച വേറെ ഒന്നും വേണ്ട, അത് ട്ട് ഞാൻ ചോറു കഴിക്കും. ഇവരൊന്നു അങ്ങനെകൂട്ടൂല, ഞാൻ പിന്നെ എന്തായിട്ട് ഇവര് ചിറയ് ആ ചെറിയ പ്രായത്തിലൊക്കെ നന്നായിട്ട് പച്ചക്കറി കൊടുത്തു.
ഇവരില്ലേ ഇവല് കുറച്ചൊക്കെ കയ്ക്കും എല്ലാ പറല തീരെേ കഴിക്കൂലന്ന് പക്ഷെ ഇവര് കുറ കുറച്ചൊക്കെ പച്ചക്കറി കൂട്ടും, ഇവല്.
ആ ചെല കുട്ടികളൊക്കെ നല്ല കൂട്ടും ഇവടെ യെ ഇക്കാന്റെ ഏട്ടൻ്റെ കുട്ടികൾക്കൊക്കെ പച്ചക്കറി ന്ന് എന്ത് പച്ചക്കറി കൊട്ത്താലും അവര് കഴിക്കും.
ശരീരത്തിനെയി ഇപ്പം ഈ മീ ഇതൊന്ന് തിന്നണോന്ന് കോഴി തിന്നണോ അതിലൊന്നു ഒര് ഫലോ ഒണ്ടാവില്ലാപച്ച
ആ ആ അതാണ് പച്ചക്കറിയൊക്കെ തിന്നാന്ന് ഞമ്മള് പച്ചക്കറി, മീന്, ഇറച്ചിയൊക്കെ ആവശ്യത്തിന് വോണം.
ആ ഒക്കേ ആവശ്യത്തിന് പോണം
ഇവരൊന്നും കഴിക്കൂലാ ഞാന് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ ഞാൻ വാരി കൊടുത്തിട്ട് ചെയ് ത്ത പറഞ്ഞിട്ടൊക്കെ ഞാന് കഴിപ്പിക്കും പക്ഷെ ഇപ്പം ഇവരെ ക എത്രച്ചെ കൊടുക്ക്യാ
ആ ഈ കാൽസ്യം കൊറവൊക്കെ ഒണ്ടാവണതേ ഈ ച്ച കറിയൊക്കെ കഴിക്കാത്തൊണ്ടാണോ പുണ്ണുണ്ട വാ
ആ അതന്നെ ണ്ടാവാ ഇലക്കാ അതേപോലെ മുരിങ്ങേന്റെ ഇലേക്കെ പിന്നും കൂട്ടും ഒര്
ആ മുരിങ്ങ ഒലത്തിയാലൊക്കെ നമ്മള് തേങ്ങയെ പച്ചളൊക്കെക്കെ ചതക്കാണ്ട് വെക്കല്ലോ
ആആ അങ്ങനെ പച്ചാ അങ്ങനല്ല ആ ഞാൻ താളിക്കും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അത് പിന്നും കൂട്ടും അയിന്റെ കൂടെ എന്തേലും പൊരിച്ചേ എന്തേലും വേണം മീൻ പൊരിച്ചതോ ചിക്കൻ പൊരിച്ചതോ
ആ അങ്ങനെ താളിച്ചാ അയിൻ്റെ എലായും കൂട്ട് വാരിക്കും അല്ലേ
അപ്പാ ആ എല കൂട്ടു അതാല്ലാതെ വേറെര് എലയെന്നും കൂട്ടുല്ലാ പച്ചക്കറി
ഇവലെ ഈ തേങ്ങേമ് പച്ച ആഹ് ഒലത്തുക എന്നു പറയൂലെ നമ്മള് തേങ്ങേ പച്ച മൊളകും ഒട വെക്കണേന്
ആ തേങ്ങയും പച്ചമൊളകും ചതച്ച്ക്കി ഇട്ട് ഉപ്പേരി വെക്കണുണ്ട്
ആ അങ്ങനയും അങ്ങനെ
ഉപ്പെരിയായിട്ട് വെക്കയല്ല ആ അതൊക്ക ഇക്ക് മുരങ്ങെന്നൻ്റെ ഇല ഇഷ്ടമാണ് മുരിങ്ങെന്നൻ്റെ എലെ ചീരെന്റെ ഇല എനിക്ക് വേണ്ടീട്ട് ഹസ്ബൻ്റെ കൊടുന്ന് തരും ഈ ചീരന്റെ എലാ ചീര പച്ച ചീരൊക്കെ ഞാൻ നല്ലോണം കൂട്ടും
പച്ച ചീര നിങ്ങള് താളിക്കലാ
ആ ഞാന് ഉപ്പേരി ആയിട്ട് ഈ പച്ചമൊളകും തേങ്ങ ഇട്ടിട്ട് അങ്ങനെയും കാട്ടും പിന്നെ താളിക്കേം ചെയ്യും
അത് വലിയ ടെ വലിയ ടേസ്റ്റില്ലല്ലോ പച്ചചീര താളിച്ചാല്
പച്ചച്ചീര താള്ച്ച ഇച്ച് പച്ചച്ചീര ഞാന് പിന്നെ ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും പച്ചമുളകും ചീനമുളകാണ് ഞാൻ കൂടുതലെടുക്കല് ചീന പറങ്കിണ്ടല്ലോ
ആ ആ
അതും പച്ച പിന്നെ ചെറിയുള്ളിം നന്നായിട്ട് വെളിച്ചെണ്ണേല്ട്ടിട്ട് വയറ്റീട്ട് കൊർച്ച് കഞ്ഞിവെള്ളം കൊർച്ച് കട്ട് യുള്ള കഞ്ഞിവെള്ളം കൊർച്ച് ഒഴിച്ചിട്ട് തൾക്കുമ്പോ ഈ എല ഇട്ട് നന്നായിട്ട് തൾപ്പിച്ചിട്ട്
ട്ട് ഇൻക്ക് എന്താ അറീല്ല ഇൻക്ക് വല്യരു യൊരു ഇഷ്ടല്ല
ന്നാ ഇൻ ക്കതാ ഇഷ്ടം ഉപ്പേരി വെക്കുന്നെക്കാൾ ളും ആ ഇന്ന ഞാന് ഈ ഉപ്പേരി വെക്ക്നേക്കാളും മുരിങ്ങന്റെലയാലും ചീരന്റെലയാലും ഒ ക്കെ താളിക്കാ ചെയ്യാ ഉപ്പേരിക്കല് കൊർവാണ്
ഇൻക്കി ആ പച്ചചീര കാണ് ണന്നെ ഇഷ്ടല്ല എ പിന്നെന്റെ പുതിയാപ്പ്ള കൊണ്ടർമ്പോ എന്ത് പറയാൻ വയ്യല്ലോ വിചാർച്ച് ഞാൻ പിന്നെ വെക്ക്ണതാ പണിസൽത് ന്നകെ ക്ക കൊണ്ടു ണ്ടായീനി ഇൻ ക്ക് കാൺണനെ ഇഷ്ടല്ല ഞാൻ അങ്ങനെ കൊണ്ടർമ്പോ എത്ത് പറയാൻ പറ്റൂലല്ലോ അപ്പട്ത്ത്‌ ഹസ്ബൻറ്റല്ലോം തിന്നും അപ്പങ്ങനെ വെച്ചൊട്ക്കാ ഏ ചോപ്പ്ൻ ക്ക് ചോപ്പി ചീരിം മുരിങ്ങന്റെലൊക്കെ നല്ല ഇഷ്ടാ മുരിങ്ങന്റെല ഇണ്ടെങ്കിന്നെ മീനൊ ന്നും വേണ്ട അത് ഒൽത്തിയത്ണ്ടെങ്കില് അങ്ങനെന്നെ ഭക്ഷണം കയ്ക്കും.
ആ ന്നാ ഇക്കങ്ങനെ ഇക്ക്ചോ പ്പ്ച്ചീര കൊണ്ടർണ്ടാ പർ റയലാ ണ് ഇഷ്ടല്ല ചോപ്പ് ചീര പച്ചച്ചീര ഞാന് താളിച്ചിട്ട് പച്ച ചീര ഒരു കെട്ട് കൊട്‌ന്നിട്ടുണ്ടെങ്കിഞാ മൂന്നും നാലും ദിവസായിട്ട് ഒപ്പിച്ച് കൂട്ടും ഞാന് പക്ഷേ ഓല് കൂ
അതാണെങ്കി കൊറേ പൊയ്ക്കള് തിന്ന എലെ ക്കാരം അല്ലെ ഈ പ ച്ചീര പച്ചച്ചീരൊക്കെ പുയ്ക്കള് തിന്നലേക്കാരം
ആ ആ അത് എല നോക്കി നുള്ളണം ദ്ദിമുട്ട് ഞമ്മക്ക് പെട്ടെന്നന്നും അല്ലല്ല ഞാൻ നല്ല എല നോക്ക് മാത്രേ എട്ക്കൊള്ളൂ മറ്റോക്കെഞാനങ്ങട് ഒയ് വാക്കും ആ അയ്ല് കൊറേണ്ട് പ ക്ഷേ ഇ ഇപ്പൊ ഈ കാലത്ത് നല്ല എല കി ട്ടും
ഇ പ്പോളല്ലേ മഴിം
ആ മഴ പെയ് തോണ്ടിരി നല്ല നല്ല എല കിട്ടും ഉം അപ്പൊ പിന്നെ നല്ലഅ ന്നെ പിന്നെണ്ട് ചെ ല ടൈമിലൊക്കെ ഫുള്ള് പൂയ്ക്കൽ തിന്നതായിര് ക്കും ഉണ്ടാക ഫുള്ള് ന്നായിരിക്കുംണ്ടാവ
ആഹ അങ്ങനെ കാണൽ ണ്ട് ഉം ആഹ ക്കോട്ടെ
ആ ശരി